അത് കേൾക്കുന്നുണ്ട്
ഓക്കെ അപ്പൊ നമുക്ക് നേരത്തെ സംസാരിച്ചതിന്റെ ഒരു ബാക്കി പോലെ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ തോന്നല്ലോ അപ്പൊ ഞാൻ തന്നെ തൊടങ്ങാം ശരിക്കും നമുക്ക് എന്താ പറയാ നമ്മള് നേരത്തെ സൂചിപ്പിച്ചു നമ്മള് വെറുതെ മൂന്ന് നേരം പട്ടിണി കിടന്നോണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ മാത്രം നമ്മള് എന്താ പറയാ ഈ വെയിറ്റ് കൊറയുവാ അല്ലെങ്കിൽ ആരോഗ്യം പഴ നമ്മള് ഈ തടിച്ച് തടി കൂട്ടുക അല്ലെങ്കിൽ തടി കുറക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മള് വിചാരിച്ച പോലെ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നില്ല ശരിക്കും അത് വ്യായാമം തന്നെയാണെന്ന് തോന്നുന്നു എന്റെ ഒരു അനുഭവത്തിലും പറയുകയാണെങ്കിൽ ശരിക്കും നമ്മള് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം പട്ടിണി കെടന്ന രോഗം വരിക എന്നല്ലാതെ വേറെ എന്തെങ്കിലും രോഗത്തിലേക്ക് എത്തിപ്പെടുക എന്നല്ലാതെ ശരിക്കും നമ്മുടെ ആ ഒരു വെയിറ്റ് കൊറക്കുക അല്ലെങ്കിൽ വയറ് കൊറക്കുക അങ്ങനെയുള്ള സംഭവം ഒന്നും എക്സസൈസ് ചെയ്യാതെ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതെ നമുക്ക് ആ ഒരുരീതിലേക്ക് എത്താൻ പറ്റില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പോ അതിന് വേണ്ടി നമ്മള് ഭക്ഷണം കഴിക്കണം ആവശ്യത്തിന് പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള വ്യായാമം- മം കൂടി നമ്മള് ചെയ്തിട്ടില്ല എങ്കി ശരിക്കും ഇനി വരുന്ന അല്ലെങ്കി നമ്മള അടക്കമുള്ള ജനറേഷന്റെ കാര്യം കൊർച്ച് കഷ്ടത്തിലാവുംന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ?
അതെ അതെ അതെ ഭക്ഷണം കൊറച്ച് കൊണ്ടുള്ള ഡൈറ്റ് അല്ല നിങ്ങക്ക് വേണ്ടത് നിങ്ങള് പറഞ്ഞതുപോലെ ഒരു വ്യായാമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കൗട്ടുകൾ കൊണ്ടുള്ള ഒരു ഒരു ഭക്ഷണ രീതിയാണ് നിലവില് വേണ്ടത് എന്റെ എന്റെ പ്രായ- കാർണം മറ്റൊന്നും അല്ല എന്റെ ഒരു അധ്യാപകനായിട്ട് കാണേണ്ട ഒരു മനുഷ്യനൊണ്ട് മൂപ്പര് മൂപ്പർക്ക് കൊറച്ച് വയറ് കൂടുതലുണ്ടായിരുന്നു ഒരു ഒരു ഒരു പള്ളിയില ഒരു ഉസ്താദൊക്ക കൂടിയിട്ട് മൂപ്പരങ്ങന നടന്നു പോന്നായിരുന്നു അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു എന്ന് വെച്ചാല് മൂപ്പര് എന്താ കേസില് - ഒരിക്കല് മൂപ്പര് നേരെ മൂപ്പരുടെ ജീവിത ശൈലിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയതാണ് അതായത് മൂപ്പര് ഭക്ഷണത്തി ഒരു എച്ച് ഐ വി എന്നോ അങ്ങനെ തൊടങ്ങിയിട്ടുള്ള എച്ച് ഐ വി അല്ല ഒരു എച്ച് കൊണ്ട് തുടങ്ങുന്ന എന്തോ ഒരു പോളിസിയാണ് അതിലുണ്ട് ഫുഡിൽ എന്തൊക്കെയോ കണ്ട്രോൾ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു മൂപ്പര് നോമ്പ് കാലത്തായാലും നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ വെറും കക്കിരി അതുപോലെയുള്ള ചില വെജിറ്റേറിയൻസ് മാത്രം കഴിച്ചു കുടിക്കുന്നതിലും കണ്ട്രോൾ വരുത്തി അങ്ങനെ കൺണ്ട്രോൾ വരുത്തിയിട്ട് മൂപ്പര് മൂപ്പരുടെ ശരീരം ഒന്ന് കംപ്ലീറ്റ് എന്താക്കി ഓരോരു- നിയന്ത്രണത്തില് വരുത്തി. പക്ഷെ വിഷയം വന്നത് പിന്നീടാണ്. മൂപ്പര് അതിന് ശേഷം ഇപ്പം നെലവില് മൂപ്പർക്ക് അത് മുഖാന്തരം ഭക്ഷണം കഴിക്കാത്തതും കിട്ടേണ്ട സമയത്ത് കഴിക്കേണ്ട സമയത്ത് കഴിക്കാതിരുന്നതിന്റെ പേരില് നെ ലവില് മൂപ്പരെ ശരീരം ഒന്നാകെ ഒരു ഒരു ശുശ് ച്ച് പോയിട്ട് ആകെ ഇപ്പം നിലവിൽ കുറച്ച് കാലം ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പ്രശ്നം വന്നിരുന്നു അപ്പോ ഞാനൊക്കെ അന്ന് മൂപ്പരുടെ ആ ഒരു തടി കുറയുന്നത് കണ്ടിട്ടും മൂപ്പരുടെ ആ ഒരു ഫിറ്റ്നെസ്സ് ഒക്കെ കണ്ടിട്ട് ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് കൂടെ എന്താ- നല്ലൊരു ഒരു വർക്ക് ഔട്ടക്ന്നത് പോലെ തോന്നിയിട്ടൊക്കെ ഇണ്ടായിന്നു പക്ഷെ ഇപ്പം നിലവില് അന്ന് മൂപ്പര് ചെയ്തത് ഒര് ഒര് മൂപ്പർക്ക് തന്നെ ഒര് പറ്റാത്തത് നിർബന്ധമായി അങ്ങനെയുള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ അത് മുടക്കേണ്ട രീതിയിൽ വരുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിപ്പോയി പിന്നീട് അപ്പം ഭക്ഷണങ്ങൾ പറഞ്ഞതുപോലെ വ ഒഴിവാക്കൽ കൊണ്ടോ അല്ലെങ്കിൽ കുറക്കൽ കൊണ്ടോ കാര്യമില്ല നേരെ മറിച്ച് വർക്കൗട്ടോ അങ്ങനെ അതിന്റെ കൂടെ എന്തെങ്കിലും ഒന്നു ചെയ്തിട്ട് പിന്നീട് ഭക്ഷണത്തിൽ മാറ്റം വരുത്തയാണെങ്കിൽ മാത്രമേ നമുക്ക് ശരിയാവുള്ളൂ നമ്മുടെ ഹെൽത്ത് നിർബന്ധമായിട്ട് നോക്കിയിട്ടില്ലെങ്കില് ഇപ്പോൾ തന്നെ ചെലപ്പം ഭാര്യയൊക്കെ പറയും ഇങ്ങൾക്ക് ആകെ ഇപ്പ ഇത്രയല്ലേ വയസ്സുള്ളൂ പക്ഷെ കണ്ടാൽ ഇതിനേക്കാളും പ്രായം തോന്നിക്കുന്ന പ്രായം വല്ലാണ്ട് പ്രായം തോന്നിക്കുന്നുണ്ട് മുഖം കാണുമ്പോൾ തന്നെ നമുക്കിപ്പോ ഏകദേശം ഒരാളെ ഒരു ഫിറ്റ്നസും മറ്റു കാര്യങ്ങളും തിരിയും അപ്പം നിർബന്ധമായി ഇതില് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം ഹെൽത്ത് നിർബന്ധമായിട്ട് നോക്കണം ഈ ഒരു ചെറിയ പ്രായത്തില് ഇങ്ങനെ ഒരു പ്രായം തോന്നിച്ചാൽ അത് വല്ലാതെ എടങ്ങാറല്ലേന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു അങ്ങനെ ഒരു സ്ട്രെസ്സ് ഇപ്പ നിലവിലുണ്ട് ഹെൽത്ത് നിർബന്ധമായിട്ട് നോക്കിയേ പറ്റൂ
അതെ ശരിക്കും ഇപ്പോ നിങ്ങള് ആഹ് ഒരു ആ സുഹൃത്തിന്റെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനെ നമ്മളെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാര് അനുഭവിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താണ് വീഡിയോ അങ്ങനെയുള്ള ങ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊറെ ഇൻഫ്ലുവൻസർമാർ എന്നുള്ളൊരു തലക്കെട്ടോടു കൂടി കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവരെ എന്താ പറയാ കണ്ണടച്ച് വിശ്വസിച്ച് അതിൽ കാണുന്ന പോലുള്ള രീതിലുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചിട്ട് നമ്മള് എന്താക്ക പെട്ടെന്ന് പൈസ ഇ ണ്ടാക്ക, അല്ലെങ്കി പെട്ടെന്ന് തടി കൂട്ട, തടി കൊർക്ക അതുപോലെ നമ്മുടെ ശരീരം വെ കളർ വെളുക്കാൻ ക്രീം അങ്ങനെയൊക്കെ പർഞ്ഞിട്ട് കൊറെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇണ്ടല്ലോ. ശരിക്കും എന്താ പറയ നമ്മളത് അവര് ആ വീഡിയോ ഇ ണ്ടാക്കുന്നത് അല്ലെങ്കി അവര് ആ ഒരു പ്രൊഡക്ട് റ്റിന് അവർ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ശരിക്കും അവര് അവരുടെ ഒരു ജോലി പോലെ അല്ലെങ്കിൽ അവർക്ക് അതിൽ വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് അപ്പ ആ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് നമ്മളപ്പോലുള്ള സാധാരണ ആൾക്കാർ അതിന്റെറ അത് ശരിക്കും വീണ് പോവുകയാണ് പറ്റിക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് വെളുക്കാൻ ഒരാഴ്ച കൊണ്ടെല്ലാം ഒരു മാസം കൊണ്ട് ശരീരം കറുത്തിരിക്കുന്ന ഒരാൾ മുഴുവനായിട്ട് വെളുത്തിരിക്കും അല്ലെങ്കിൽ ങ് ചില ചായകളൊക്കെ കുടിച്ചാൽ പെട്ടെന്ന് കുടൽ കുറയും അല്ലെങ്കിൽ വയർ കുറയും ആരോഗ്യം ഭയങ്കരമായിട്ട് ഡബിൾ ആകും അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ന ജോലികളൊക്കെ ചെയ്താൽ പെട്ടെന്ന് പൈസ ണക്കാരനാവാം അങ്ങനെ ഒരുപാട് വീഡിയോകളൊക്കെ കൊണ്ട് തെറ്റ് ധരിച്ചിട്ട് നമ്മള് എന്താണ് ഇപ്പോഴുള്ള പൊതുവെ എല്ലാവരും ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ജനറേഷനിൽ പെട്ട എല്ലാവർക്കും തെറ്റു പറ്റുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ എന്താ പറയാ കണ്ണടച്ച് വിശ്വസി ക്കാന്നുള്ളെ അങ്ങനെയുള്ളൊരു അബദ്ധാണെന്ന് തോന്നുന്നു ആ സുഹൃത്തിനും പറ്റിയത് പലപ്പോഴും ഞാൻ വീഡിയോയിലൊക്കെ കുറെ ഡാറ്റ പ്ലാനും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അപ്പോ ചെറിയ ചെറിയ ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ ശരിക്കും അത് രോഗം കൂടുതലാകുകയാണ് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക് ത് ചെലപ്പവര് എന്താണ് വെയിറ്റൊക്കെ കുറഞ്ഞ് ഭയങ്കര അടിപൊളിയായി മാറുന്നതൊക്കെ കാണും പക്ഷെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ശരിക്കും അതെന്താ പറയുക നമ്മളെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കും നമ്മള ആരോഗ്യം പൂർണ്ണമായി നശി നശിക്കുന്ന ഒരു രീതിയിലേക്ക് അത് എത്താനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള രീതികളൊക്കെ എന്നൊക്കെ മാറിയിട്ട് നല്ല രീതിയിലുള്ള വ്യായാമവും നല്ല ഭക്ഷണവും അത് കുറച്ച് കണ്ട്രോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മൾ എന്താണ് ഏ നല്ല ഭക്ഷണം കിട്ടാത്ത ഒരു തലത്തിലേക്ക് നമ്മള് എത്തിയിട്ടില്ല പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ഭക്ഷണം കഴിച്ച് നമ്മൾ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ
അതെ നിലവിലെ നമ്മുടെ കേരളീയ സിറ്റ്വേഷൻ അനുസരി നുസരിച്ചിട്ട് ഭക്ഷണത്തിനൊന്നും ഒരു മോശവും ഇല്ല നമുക്ക് വിചാരിച്ചാൽ നമ്മുടെ ഭക്ഷണ രീതികളും മറ്റും ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നന്നായി നോക്കാൻ പറ്റും പക്ഷെ നിലവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനെ നമ്മള് രണ്ട തര ലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ടീമുണ്ട് കൃത്യമായിട്ട് മാർഷൽ ആർട്സ് ആണെങ്കിലും അത് നോക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴത്തെ സ്കൂളുകളിലൊക്കെ കരാട്ടെ ആണെങ്കിലും മറ്റു മാർഷൽ ആർട്സുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യിച്ചു കൊടുക്കുന്നതൊക്കെ കാണാൻ പറ്റ്ന്ന്ണ്ട്. അതൊരു മേഖലയായിട്ടെന്നെ ചെലര് അത് ഉപയോഗപ്പെടുത്ത്ന്ന്ണ്ട്. ന്നാലും ചെറിയ മക്കൾക്ക് വരെ അഥവാ സ്കൂളിൽ ഒരു രണ്ടാം ക്ലാസ്, അല്ലെങ്കില് മൂന്നാം ക്ലാസ് കഴിഞ്ഞത് മുതൽ കുട്ടികൾക്ക് ഇപ്പം നെലവില് മാർഷൽ ആർട്സ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ട്ന്ന്ണ്ട്. അങ്ങനെ ഒരു വ്യായാമ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ കാണാം അതിലേറെ മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ച് വരുന്ന ചില വിഭാഗൊണ്ട് അപ്പൊ അതില് കാര്യമായിട്ട് ഓരോരുത്തരുടെ ചെലരെ ആൽഗോരിതം തന്നെ പൂർണ്ണമായും ഫുഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോ ഓരോ പുതിയ ഫുഡുകളും ഇങ്ങനെ കാണുമ്പോൾ വീട്ടിൽ നിന്നും പ്രഷർ അറിയിച്ച് കൊണ്ട് വീട്ടുകാരോട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ സ്വമേധയാ പോയിട്ട് പുതിയതൊക്കെ ഇങ്ങനെ കാണുകയും ഓരോന്നിന് ഓരോരുത്തരും അവരൊക്കെ വെറും ഒരു അഡ്വെർടൈസ്മെന്റ് എന്ന രീതിയിൽ കാണിക്കുന്നതായിരിക്കും അവരൊക്കെ ആ ഒരു നേരത്ത് കഴിച്ചു എന്നുള്ളത് പിന്നീട് ആ റെസ്റ്റോറന്റിലോ അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിനോ അവരൊന്നും താല്പര്യം കാണിക്കുന്നണ്ടാവ്ല പക്ഷെ ഈ വീഡിയോ നിലനിൽക്കുന്ന കാലത്തോളം അത് കാണുന്നവർ വീണ്ടും വീണ്ടും പോയി കഴിക്കുകയാണ് അപ്പൊ അവര് ഒരു നിലക്കും എന്താെന്നില പുതിയ ജനറേഷൻ പറഞ്ഞതുപോലെ രണ്ട് രീതിയിലായിട്ട് നമുക്ക് ഇതിനെ മാ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരും ഉണ്ട് എന്നാൽ നേരെ പിടുത്തം വിട്ടു പോയിട്ട് ഈ ചെറുപ്രായത്തിന് തന്നെ ഈ വല്ലാതെ നമ്മളീ പറയാറുണ്ട് ചിക്കൻ പോലെയുള്ള മറ്റു ഈ മീറ്റ് ഭക്ഷണങ്ങളൊക്കെ വല്ലാതെ കഴിച്ചാല് വല്ലാതെ പ്രായം തോന്നിക്കുന്നു ഹോർമോണുകളിലൊ ക്കെ വല്ലാതെ ചേഞ്ച് വരുന്നു ചെറിയ കുട്ടികൾക്ക് വരെ ഭയങ്കര വിഷയാണത് നിലവിൽ അവരുടെ ഒരു ആരോഗ്യസ്ഥിഥിതിയൊക്കെ വളരെ കാര്യക്ഷമായിട്ട് തന്നെ അവർ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ വല്ലാണ്ട് ഇത് വരും ഒരു പ്രമേഹം പോലെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് നിലവിൽ
അതെ ശരിക്കും ഞാനിപ്പോ അടുത്ത് കഴിഞ്ഞ ദിവസം ഏതോരു ഒരു സ്ഥലത്ത് വായിച്ചു ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഏ ഡയബറ്റിക് അല്ലെങ്കിൽ എന്താണ് അതുപോലുള്ള രോഗങ്ങൾ അതായത് വാർധക്യത്തിലാ ഒരു നാല്പതും വയസ്സിന് മുകളിലൊക്കെ വരുന്ന രോഗങ്ങൾ പലതും ചെറിയ കുട്ടികളിൽ ഇപ്പോ സാധാരണയായി കണ്ടുവരുന്നു അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ എന്താണ് പ്രഷർ അതുപോലത്തെ രോഗങ്ങൾ നമ്മൾ പ്രായ ആൾക്കാരെയാണ് നമ്മൾ പൊതുവേ അങ്ങനെ പറയാറ് പക്ഷെ ഇപ്പോൾ ഉള്ള ചെറിയ കുട്ടികൾ പതിനഞ്ച് വയസ്സിന് മുകളിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വര്ന്നു. അല്ലെങ്കി ഫാറ്റി ലിവർ പോൽത്തെ ഒരുപാട് രോഗങ്ങൾ ഇപ്പോ നമ്മളെ നാട്ട് ചെറിയ കുട്ടികൾക്കും വന്നുകൊണ്ടിരിക്കാ ണ്. ശരിക്കും ആ ഒരു വിഷയത്തില് നമ്മള് എന്താ പറ നല്ല ഗൗരവമായിട്ടൊരു സംഭവം എടുത്തില്ലെങ്കിൽ ഇനി വരുന്ന ഒരു ജനറേഷനിലുള്ള ആൾക്ക ക്കാർ മുഴുവനും എന്താണ് ഒരു രോഗികളായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം കാരണം നമ്മളിപ്പോ നമ്മൾ അതിനുള്ള അറിവുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എന്താ പറയാ അവരെ അവർക്ക് ഇഷ്ടപ്പെട്ട ജങ്ക് ഫുഡുകളൊക്കെ മാത്രം ഇപ്പൊ ശരിക്കും നമ്മള് ഒരു കാലത്തൊക്കെ എന്താണ് കഞ്ഞിയും പയറും മാത്രം സ്കൂളിൽ കിട്ടിയിരുന്ന ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ നമ്മള് സാധാരണക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ മാറി ഇപ്പോൾ പിസ്സ ബർഗർ അല്ലെങ്കിൽ ലേസ് പോലുള്ള പാക്കറ്റ് ഐറ്റംസ് അങ്ങനെയുള്ളൊക്കെ കുട്ടികൾ എത്തപ്പെട്ട് അത് മാത്രം മതി വീട്ട്ല് ഇണ്ടാക്കുന്ന ഭക്ഷണം പോലും വേണ്ട അല്ലെങ്കിൽ ബർഗർ അങ്ങനെയുള്ള സംഭവങ്ങൾ ലൊക്കെ മാത്രം മതി എന്നുള്ള രീതിയില് ആലോയിക്കുന്ന രീതിയില് കുട്ടികൾ ആ ഒരു ടേസ്റ്റ് മാത്രം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കുകയും ആ ഒരു രീതിയിലേക്ക് ആൾ ആൾക്കാർ മാറി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നമ്മള് ഇപ്പോൾ ഉള്ളത് അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മള് ഇപ്പോളേ ഒരു മുൻകരുതൽ എടുത്തില്ല അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു അവബോധം ഉണ്ടാക്കിയില്ല എങ്കിൽ ശരിക്കും അടുത്ത വരുന്ന ജനറേഷനിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ നമ്മുടെ നാടൻ ഫുഡ് അല്ലെങ്കി എന്താ പറയാ നമ്മള് വീട്ടിന്ന് കഴിക്കുന്ന ഫുഡൊക്കെ ശരിക്കും മാറി ഒരു എന്താ പറയാ ശരിക്കും ഏ ഒരു രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഭക്ഷണ രീതിയിലേക്ക് മാറാൻ കൂടുതൽ സമയം എടുക്കൂല്ല എന്നാണ് എനിക്ക് തോന്നിയ എനിക്ക് തോന്ന് ന്ന നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അവസ സാനിപ്പിക്കലേ
ഓക്കേ ഓക്കേ ശരി